ആഹ് കേക്കുന്നുണ്ടോ
ആഹ് കേക്ണ്ട് പിന്നെ ഞാൻ വിളിച്ചതെ ഞമ്മളെ ഒരു ഫ്രണ്ട്ല്ലേന് ഒരു ഷംന
ഷംനാ ആഹ് ഞമ്മള പ്ലസ് ടൂലൊക്കെ ഒരുമിച്ച് പഠിച്ചാ
ആഹ് ഓള് കുടിര്ക്കലിണ്ടാന് അന്നോട് പറഞ്ഞീഞ്യോ
ആഹ് കുടിര്ക്കല്എന്റടുത്ത് പറഞ്ഞീനു
ആഹ് നമുക്ക് പോണ്ടേ
ആഹ് ഞമ്മക്ക് പോകാ പക്ഷെ മറ്റേ ഇവളില്ലേ ഫർസാനെന്ന അറിയില്ലേ
ആഹ് ആഹ്
ഓള കല്യാണണ്ടല്ലോ
ഏഹ് ആഹ് എന്നാണ് ഓളെന്ന് എനിക്ക് മെസ്സേജ് അയച്ചീനി ഞാ റീപ്ലൈ ഒന്നും കൊടു
ആഹ് അത് വരുന്ന ഞായറാഴ്ച അയിന് വ് ന്നില്ലേയ്
ആഹ് നോക്കട്ടെ
ഉം ഞമ്മക്ക്ന്നാ ഒരേപോലെ ഡ്രസ്സൊക്കെ ആക്കാം ഗിഫ്റ്റും കൊടുക്കാൻ എന്തേലും
ആഹ് എല്ലാ ഡ്രസ്സ് കോഡ് ആക്ക്യാലോ ഞമ്മള്
ആഹ് അതാ അതാണ് ഞാനും ആലോയിക്കുന്നേ അതാവുമ്പോ രസംണ്ടാവും ബാക്കിയിള്ളവരും കൂടെ പറയാ ഞമുക്ക് ഗ്രൂപ്പില് ഓരടുത്ത്
ആഹ് എല്ലാരോടും പറയാം ഞമ്മക്ക് റെണ്ണിങ്ങ് മുറിച്ചെടുക്കണ ശീലംണ്ടാവോല്ലോ
ആഹ് അത് വെച്ചിട്ട് ഇപ്പത്താ മോഡലിൽ എന്തെങ്കിലും അടുപ്പിക്കാം ഉം
എല്ലാർക്കും ഒരേ മാതിരി നമ്മളെല്ല ഗ്രൂപ്പ് പറഞ്ഞാണ്ട് എല്ലാരും ഒരേ കളറ് ആക്കാ
പിന്നെ ഇനിക്ക് തോണ അടുപ്പിക്കാനൊക്കെ ഇപ്പ നല്ല പൈസാവു തുണി എടു ത്തട്ട് അടുപ്പിക്കണേന് പൈസ കൂടും തോൻണുല്ലേ
ആഹ് പൈസ ആവും അഞ്ഞൂറ് നാനൂറ്റി അയ്മ്പത് അഞ്ഞൂറ് ഒക്കെ ആവും അടി കൂലി അല്ല അഞ്ഞൂറല്ലേക്കാരം മറ്റേ മോഡലടു,
ആഹ്ഇപ് ആത് ഇതെന്നെ ഇപ്പം നല്ലാകും മര് ഞാനിതേപോലെ എന്റൊരു അനിയത്തിന്റെ കല്യാണത്തിന് ഞങ്ങള് കടേ പോയി ട്ട് സ ഏഹ് എടുക്കാൻ തന്നെ നമ്മക്കൊരു മൂന്ന് നാല് മീറ്ററൊക്കെ വേ ഞമ്മള് ഉദ്ദേശിച്ച മോഡല് കി ട്ടണെങ്കി കുറച്ച് ലെങ്ത്തില് വേണല്ലോ
ആഹ് ആഹ്
ന്നട്ട് ഞങ്ങള് ഇതേപോലെ നോക്കാൻ നേരത്ത് ഞങ്ങള് നോക്കിയ തുണി ക്കും അത്യാവശ്യം നല്ല റേറ്റ്ണ്ട് പൈസക്ക് ഞമ്മള് പിന്നെ അടിക്കൂലി നോക്കുമ്പോ അടിക്കൂലി നല്ലണ്ട് അപ്പൊ എങ്ങനെയായാലും നമുക്ക് ആ ഡ്രസ്സ് അടിച്ച് കിട്ടണെങ്കില് അയ്യായിരത്തിയൊക്കെ ആകും പറഞ്ഞ് ന്നട്ട് ഞങ്ങള് ആഹ് ന്നട്ട് ഞങ്ങള് പിന്നെ എന്ത്യ്ത് വേറെങ്ങനെ ഒരു കടേ നോക്കിയപ്പോ ഒരേ പോൽത്തെ ഡ്രസ്സുകള് കണ്ട്. അയിനാകെ രണ്ടായിരത്തി എത്രയള്ളൂ ഇന്നിട്ട് ഞങ്ങളൊക്കെ ഒരേ പോലെ അതാ വ എടുത്തെ ഉം ഞ്ഞിപ്പൊ ഒരേപോലെ കടേലുണ്ടാകും ഡ്രെസ്സേള്.
ഞമ്മക്ക് ഗ്രൂപ്പില് പറയാ ആരൊക്കെണ്ട് ന്നൊക്കെ ചോയ്ച്ചോക്കാ
ആ ന്നിട്ട് നമ്മക്ക് വേണെങ്കില് എല്ലാർക്കും ഒരു ദിവസം ഒരു രണ്ടാൾക്കാരോ അല്ലെങ്കിൽ വരാൻ പറ്റുന്നവർക്കൊക്കെ ഒരുമിച്ച് പോയി നോക്കാ ബാക്കിയുള്ളോര്
ആ ആ ആ അത് പറ്റ ഒരാക്ക് ഞ്ഞമ്മക്ക് ക്കാണ് പോയി മാങ്ങെ എവ്ട്ന്നാ വാങ്ങണ്
ഞമ്മ ഞമ്മക്ക് എവിടെ നോക്ക നല്ല ഏതെങ്കിലും ഫാമിലി ഒക്കെ ഉണ്ടല്ലോ അപ്പൊ നല്ല
ആഹ് ആഹ് അയില് പോയാതില്ലേ എല്ലാരോണ്ട് അങ്ങട്ട് എത്താൻ പറയാ
ആ അങ്ങനെ പറയാ പറ്റുണോരൊക്കെ വരറ്റെ അല്ലെങ്കി നമുക്ക് ഓർക്ക് ഫോട്ടോ അയച്ചു കൊടുക്കാം
ആഹ് ഞമ്മക്ക് അതിന് മുമ്പ് പോവേയ്നില്ലേ മറ്റേ ബ്രെഡ് ട്യൂബിക്കൊക്കെ
ആ ബ്രൈഡ് ടൂബിക്കില്ലെ ബ്രൈഡ് ടൂബി ഞമ്മക്ക് സർപ്രൈസ് ആയിട്ട് കൊടുത്താലൊ ഓളറിയാതെ എല്ലാരിംപാടെ വിളിച്ചിട്ട് ഞമ്മക്ക് ഓൾ അറിയാണ്ടെ ഞമ്മക്കൊരു കേക്കും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങീറ്റ്
ആ ഓളോട് പറയാതെ പോവാ
പറയാ ആ ആ ആ
അവും ശെരിയാ അത് പറ്റൂട്ടോ
ഉം അപ്പൊ അത് ഓക്കും ഇഷ്ടേക്കാരം
ആ ആ അതന്നെ
അങ്ങനെയ്യാൻ പറ്റും പിന്നെ മൈലാഞ്ചി കല്യാണോ ഒക്കെ ഉണ്ടല്ലോ മലാഞ്ചി
ആഹ് മൈലാഞ്ചി അങ്ങനെ ഇടൊന്നുല്ല നമ്മളെ കൂട്ടത്തിൽ അരോ ഉണ്ടല്ലോ നല്ല മൈലാഞ്ചിടണെ ഇനി ഓളെ ആരെങ്കിലും ഏൽപ്പിച്ച്ണൊ അറിയില്ലല്ലോ
ഉം അത അതന്നെ ഇപ്പ എല്ലാരും അങ്ങനെയാണല്ലോ ചെയ്യണെ ഉം
ടൂബിക്ക് അമ്മക്കേ പറയാതെ പോവ
ആ പറയാതെ പോക കേക്ക് ഒക്കെ ആ ആഅന്നെ
അപ്പൊ മ്മക്ക് എല്ലാരും ഗ്രൂപ്പില് അങ്ങനെ പറഞ്ഞാണ്ട് അങ്ങനെ സെറ്റ് ആക്കാ എന്നാല് ഉം പോകുമ്പോ എന്താ ഗിഫ്റ്റ് വാങ്ങേണ്ടി വരൊ കല്യാണത്തിന് പോവുമ്പോ
ആ എന്താ കൊട്ക്കാ
എല്ലാർക്കുമ്പാടെ കൂടി ഒന്ന് കൊടുത്താ മതീലേ
ആ എല്ലാര്ക്കുമ്പാടെ കൂടീട്ട് കൊറച്ച് ഞമ്മള് ഞമ്മളൊരഞ്ചാള്ണ്ടല്ലോ
ആഹ് ആഹ്
ഞമ്മക്കെല്ലാര്ക്കും പൈസ പിരിവ്ട്ട് കൊറച്ച് വല്തായിട്ട്
ആ നല്ല ഒന്ന് വാങ്ങിയാതി നല്ല സാധനം ഉം
ഉം അങ്ങനെന്തേലൊക്കെ വാങ്ങിക്കൊട്ക്കാ നല്ലത്
പിന്നേ അയിന് ആരേങ്കിലും ഗിഫ്റ്റ് വാണ്ടേ
ആഹ അയിനും കൊടുക്കണല്ലൊലേ അയ്ന്പ്പെന്താ കൊട്ക്കാ ഏ ഇനി കുടിരിക്കലിന്പ്പെന്താ ചട്ടിം പാത്രോ
എന്തെങ്കിലൊന്ന് വാങ്ങല്ലേ ഡിന്നർസെറ്റോ
അയന്നെ അങ്ങനെന്തേലൊക്കെ ഉപകാരള്ള അങ്ങ് വാങ്ങികൊട്ക്കാ
ഉം അന്ന് ഇന്നത്തുല്ലാതെക്കട്ടേ കല്ല്യാണത്തിനും കുടിരിക്കലിനൊക്കെ പോകാൻ കെജ്ജട്ടേ
ആ മഴല്ലാതന്നാ സുഖേയ്ന് കല്ല്യാണ ത്തിനൊക്കെ മഴ പെയ്താല് ഞമ
ക്കെങ്കിലും പറ്റൂലാ അറിയാണെങ്കി പിന്നേ ഡ്രസ്സ് കോഡൊക്കേ പ്ലേനൊക്കെ പോവും ഉം
ഉം ഞമ്മക്ക് കൊറേ ഫോട്ടോങ്ങളും വീഡിയോസൊക്കെട്ക്കാ
ഉം ഉം അന്റെ ഐഫോൺ ണ്ടോ
ആഹ് ഇണ്ട് ഇന്റെതയ് ഫോണാ പക്ഷേ അയില് ആ അങ്ങത്ണ്ട്
ഉം ഫോട്ടെട്ക്കാൻ പറ്റിയേ
ആഹ്
ബ്രൈഡ്ടുബിക്ക് അമ്മക്ക് ഓളെ വീട്ട്ക്ക് പോവാതെ അല്ലാതെപ്പോള് വരാൻ പറഞ്ഞാല് ഒ സംശയം കൊടുങ്ങൂല്ലേ വേറെവ്ട്ക്കേങ്കിലും പോവുമ്പോ
വരാൻ പറഞ്ഞാല് ചെല്പ്പപ്പോൾക്ക് സംശയം തോന്നും അപ്പൊ പിന്നെ അമ്മള്പ്പോ കേക്ക് മാത്രം ഏ ഒന്നില്ലെങ്കില് നമക്ക് എന്തെയ്യാ കേക്കും ഓക്കൊരു ഡ്രസ്സും പിന്നെ മറ്റേ അമ്മള് കഴ്ത്ത്ക്കൂടെ ഇടൂലേ ബ്രൈഡ്ടുബിന്റൊര്
ആഹ് ആഹ് ആഹ്
അതുംമ്പാടെ വാങ്ങീട്ട് സ് ഇങ്ങനെ ഓളെ പെരേല് കൊണ്ടവാ ന്നിട്ട് ഓളെ എന്ന്ട്ട് ആ ഡ്രെസ് ഓളെര്ത്ത് മാറ്റീട്ട് വരാൻ പറഞ്ഞാ അതും അങ്ങനിം ചെയ്യാ അല്ലെങ്കില് ഞമ്മളെന്ത്യ്യാ വേറൊരു സ്ഥലത്ത് ഇതേപോലെ കേക്കും കൊറച്ച് ഡെക്കറേഷ്നൊക്കെ ചെയ്ത് ട്ട് വെക്ക ഉം അങ്ങട്ട് ഓളെ കൊണ്ടരാ
ഉം അഹ്പറ്റും
ഉം അങ്ങനിം ചെയ്യാ ഏതെങ്കിലൊക്കേ നമുക്ക് എല്ലാരടത്തും ചോയിച്ചിട്ട് എല്ലാര്ക്കും എന്താണ് തോണ്ത്ച്ചാല്
ഇഞ്ഞ് ഓളെ കുടുംബകാരൊക്കെ ഞ്ഞ് ആരെങ്കിലും വെക്ക്ണ്ടാവോ ഞമ്മ്ളേ ഞമ്മള് വര്ന്ന ഓല് അറീലല്ലോ
ഉം അത് ചെല് പ്പോ ന്തായാലും വെക്കും ഇപ്പ എല്ലാരും അങ്ങനെ വെ ക്ക്ണ്ടല്ലോ പക്ഷേ ഞമ്മക്കെന്താ ഞമ്മളെ ഫ്രണ്ട്സല്ലേ നമുക്ക് വേ ഞമ്മളായിട്ട് ഒന്ന് കൊട്ക്കാ അങ്ങോട്ട് കൊട്ക്കാ ഉം
നല്ലാ
ഉം
ഓളല്ലര് സർപ്രൈസ് ആയിക്കോളൂ ഓക്ക്
ആഹ് അതന്നെ
ഞമ്മളെല്ലാരും കൊ അങ്ങനെക്കാവുമ്പോ എല്ലാരും കാണൊള്ളൂ ഇപ്പോ ഞമ്മള് കൊറേ ആയിലേ കണ്ടിട്ട് എല്ലാരും
ആഹ് അതന്നെ ഞമ്മക്ക് ആ ഗ്രൂപ്പില് മെസ്സേജ് അയച്ചോക്കാ
ഉം ഇത് കഴിഞ്ഞിട്ട് നമ്മുക്ക് എല്ലാവർക്കും പാടൊന്ന് വേറെ കൂടണം.
അതന്നെ എല്ലാരും കണ്ടിട്ട് കൊറേ ആയില്ലേ?
ഉം എല്ലാരും കണ്ടിട്ട് കൊറേയായി. പിന്നെ ഞമ്മക്കെ വിടെങ്കിലും ഒന്ന് കൂടിയാൽ മതി. കല്യാണത്തിന്റെന്നും പോകും ഉം
ആ അതിന് പോകുമ്പോ എല്ലാ രിം കണ്ട്. ഉ ഇന്നിട്ട് പറയാ ന്നിട്ട് എല്ലാരും വരാണെങ്കില് അങ്ങനെ
ഞമ്മള് എല്ലാ പുതുക്കത്തിന് പോവോ?
അയിന് ഇ പോവ്ണ്ടോ?
നേരണ്ടെങ്കി പോവല്ലേ?
ഞാൻ നേരെണ്ടെങ്കി എല്ലാരും ഉണ്ടെങ്കില് പോകാം ഞമക്ക് ഒരുമിച്ച് അങ്ങനെ പോകേനെ.
ആഹ തന്നെ. എന്തായാലും നോക്ക നമ്മള്.
അതന്നെ.
പിന്നെന്താ? ചോറൊക്കെ തിന്നോ?
ആ തിന്ന് ഇയ്യിന്നീലേ?
ഇന്ന് എന്താ സ്പെഷ്യൽ വൈന്നേരം.
വെയ്ന്നാര ത്ത് ക്ക് പിന്നെ അങ്ങനെ. പ്രത്യേകിച്ചൊന്നുല്ല നോക്കട്ടെ എന്തെങ്കിലും മൊക്കെ ചെലപ്പ ഇണ്ടാക്കൂല്ലെങ്കിൽ ബേക്കറി.
ആഹ ആ
കൂട്ടീട്ട് ഉം അവിടെ എന്താ സ്പെഷ്യല് ഉണ്ടാക്കണെന്ന്?
പിന്നെ പുകാട ഇണ്ടാക്കാ വിചാരിച്ച്. നമ്മള മയ് ഗോതമ്പപൊടി പത്തിരി ഇല്ലേ? അയില് ശർക്കരയും തേങ്ങൊ കെ ഇട്ടാണ്ട് ഉം ഉ
ഉം
അങ്ങനെ ഇണ്ടാക്ക വിചാരിച്ച് പുകാട പൂവട. കാ രും പൂവടാന്ന് പറയാണ്. ഞങ്ങള് പുകാട പറയും.
ആഹ ഉഉം
പിന്നെ പലഹാരങ്ങൾ ചട്ടിപ്പത്തിരി ഒക്കെ ഉണ്ടാക്കലി ണ്ടോ?
ആ ചട്ടിപ്പത്തിരി ഇങ്ങനെ നോമ്പി ആരെങ്കിലൊക്കെ വിരുന്നാരൊക്കെ. സമയത്ത് അങ്ങനെക്കെ ഉണ്ടാക്കും.
ആഹ് - അത് രസാലെ കൊറെ ഇത് വാണം മണിക്കടല. മറ്റൊക്കെ പിന്നെ വേഗം കയ്യൊയ്.
ഉം അതങ്ങനെ ഒഴിച്ച് പിന്നെ ആ ഫില് ചെയ്ത് പിന്നെ ഒഴിച്ച്.
അതന്നെ. ഇ ത് കൊറെ പണിയാ അപ്പൊ ഞാൻ അദൊന്നും ഉണ്ടാക്കിയേല്ല എളുപ്പല്ല ഒക്കെ ഉണ്ടാക്കും. കൽത്തപ്പണ്ടാക്കാനല്ല സുഖ. കല്ത്തപ്പ ണ്ടാക്കാ പണിയില്ല ലോ അരച്ച് കുക്കറിലാണ് പാർന്നാല്.
എ ആണോ എനിക്ക് പറ ഞാൻ ഇണ്ടാക്ക ഞാൻ ഇണ്ടാക്കിട്ടില്ല ഇതുവരെ. ചിണ്ടാക്കലുണ്ട്.
ആഹ
ഏ
പിന്നെ ഉം അ പിന്നെ നന്നാവും ചെയ്യും അതിനും. വാണ്ടി നെയ്യപ്പം ചുട്ടാ നന്നാവേയില്ല.
കുണ്ണിയപ്പം ആ ചൂടുല്ലോ അല്ലേ
ഉം ഉണ്ണിയപ്പം ചൂടും
ഉം...
ഇനി ഞമ്മക്ക് ഏതായാലും കല്യാണത്തിന് ഏതായാലും നേരത്തെ പോകാം നഞ മുമ്പ്
ബ്രൈറ്റും ഞമ്മക്ക ആഹ്
വള ജ് സെറ്റ് ആക്കണം എല്ലാരെയും
ആ എല്ലാരെയും ഒന്ന് വിളിച്ചിട്ട് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞോക്കാം എന്നിട്ട്. എല്ലാർക്കും ഒയിവ്ള്ള ദിവസം നോക്കീട്ട്.
ആഹ
അങ്ങനെ പോയാതിയോളും ഒന്ന് അവിടെ പെരേൽ ഉണ്ടോന്ന് നമക്ക്. അറിയണല്ലോ അവള അനിയത്തി ഉണ്ട്
റ്റടുത്താലും മതി അല്ലെങ്കിൽ നമ്മള്-
ആ ആഹ്! ആ ഞമക്ക് ആ അത് ശരി ആ കഴിഞ്ഞ് പോരുമ്പോല്ലേ എല്ലാർക്കുമ്പോ ആട ഒരുമിച്ച് കടയിൽ കയറിയിട്ടണ്ട്
എന്നാ പിന്നെ അങ്ങനെ രണ്ടു ദിവസം മെനക്കടണ്ടല്ലോ കഴിഞ്ഞ് പോരുമ്പോ ഏതെങ്കിലും കടയി കയറിയാണ്ടേ
ആഹ്! അതും നല്ലൊരു തീരുമാനമാണ്
ഉം...
ഉം..
എന്നിട്ട് പിന്നെ എല്ലാരോടും പറയും നമ്മള്
ആഹ് എല്ലാരുടത്തും നമുക്ക് അതിനെ പറ്റി പറയാം എല്ലാവർക്കും എന്താ അഭിപ്രായം ഇപ്പൊ ഓരോരുത്ത് വേറെ വല്ല ഓർക്ക് വേറെ വല്ല പ്ലാന് ഉണ്ടെങ്കിലും- ക്ക് അത് നോക്കിട്ട് ഏതാ നല്ലത് വെച്ചാല് അങ്ങനെ ചെയ്യാം
ആഹ് എന്നാ ആയിക്കോട്ടെ
ആഹ് എന്നാ ശരി എടി
ഉം